ആഹ് കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്ക്ണ്ടങ്ങട്ടോ?
ആ ഇണ്ട് എന്താ
എന്തൊക്കെയാണ് സുഖം അങ്ങനെ പോണ് ഇങ്ങൾതോ
സുഖം കൊഴപ്പൊന്നുല ഫുഡൊക്കെ കഴിച്ച് കെടന്നോ?
ഉം ആ ഫുഡൊക്കയിച്ച് കെടന്നോ നിങ്ങള്
ആഹ് കെടന്നു
ഉ കുട്ടികളൊക്കെ
കുട്ട്യള് ചെർത് ന്റെ കൂടെണ്ട് മറ്റേത് രണ്ടാളും പന്തളികാണാ.
ആത എന്താ വർക്ക്യ്യാണോ?
ഇല്ല വർക്കൊന്നുല്ല അവസ വർക്കയ്യ്ണ് ണ്ടോ എന്തെങ്കിലും?
ഇല്ല ഞാ വർക്ക് ചെയ്യ്നില്ല. ഇങ്ങളോ?
എന്തെര് ഇല്ലല്ലാ. വർക്കൊക്ക ഉണ്ട് വീട്ടത്തെ വർക്കുണ്ടോന്ന് തന്നെ ഉള്ളു
ഓ അങ്ങനെ.
പഠിക്കാനൊക്കെ പോ താല്പര്യളാ പോവ്ണ്ടോ?
ഒന്നും പോയിട്ടില്ല അന്ന് പത്താം ക്ലാസ്സ്ന്ന് കല്യാണം കഴിഞ്ഞാണ്ട് നിർത്തിയതാ.
ഓ ഞാൻ പഠിക്കാൻ പോവണ്ട് അക്കൗണ്ടിങ്
ഏ എത്ര പേരെ പഠിച്ചിന്ന് ആദ്യം
ഞാൻ പ്ലസ്റ്റുക്കെ കഴിഞ്ഞു. പിന്നെ പ്ലസ് ടു എക്സാം എഴതുന്ന കെട്ടിച്ച് ഇവിടന്നാണ് അത് കഴിഞ്ഞു അഞ്ചു വർഷം കേപ്പ്ട്ടു ഇപ്പൊ റീസ്റ്റാർട്ട് ചെയ്താണ്.
ആഹ് ആഹ് അക്കൗണ്ടിങ്ങിന് പഠിക്കണമെങ്കിൽ പ്ലസ് ടു പാസ് ആല്ലേ
അല്ല പത്താം ക്ലാസ്സ്ള്ളോൽക്കും ഡിപ്ലോമ കോഴ്സാണ്.
ആ എത്ര വർഷം?
വർഷൊന്നുമല്ല ആറു മാസത്തിനുണ്ട് പല മാസത്തിനുണ്ട് ഓരോ സോഫ്റ്റ്വെയർ പഠിച്ച അനുസരിച്ച് ഞാനിപ്പോ എടുത്തത് പലേതിന്റെ ഉണ്ട് ഞാ ഇട്ത്തത് പ്പം ഒന്നരയാ. നമ്മള നാട്ടിലും ഫോറിനും കൂടി ഉള്ള സർട്ടിഫിക്കറ്റിണ്ട ഇരുപത്തിമൂന്നേ നാന്നൂറിന്. അയില് അഞ്ചു മാസാണ് പഠിപ്പ്ള്ളത്.
ആഹ്
പക്ഷെ എന്താ പറയാ നമുക്ക് നമ്മ എന്നാണോ പഠിച്ചു കഴിഞ്ഞ അന്ന്റങ്ങിയാൽ മതി. പിന്നെ നമ്മക്ക് എത്ര വർഷം ഗ്യാപ്പ് ഇട്ടിട്ട് വേണങ്കിലും ഇഞ്ഞു ഒന്നൂടെ പഠിക്കണം അത് ഒന്ന്ന് മൻസ്സിലാക്കണം. അയ്യോ ഒന്നുകൂടി പഠിക്കാന്നണ്ടെങ്കിൽ മ്മക്ക് ഫ്രീ ആയിട്ട് തന്നെ പോയി പഠിക്കാം.
ആ അത് എവിടെണ്?
കൊണ്ടോട്ടിയാണ് ഐ ബി എസ് നമുക്ക് അണ്ടർ ശെ ഹൺഡ്രഡ് പെർസെന്റേജ് എന്താ പറ്യാ ജോലി ഒറപ്പാണ്.
ജോലി ആർ
ജോലി ആക്കി തരുവര്.
ഹേ അടുത്തൊക്കെ ആണെങ്കി നോക്കായിരുന്നു. സ്ഥലം ഇതില് പറയാൻ പറ്റില്ല ഞാൻ പേഴ്സണലായിട്ട് പറയണ്ട് വാട്സപ്പ്
ഓക്കേ ഓക്കേ ഓക്കേ ഇപ്പ ഇതേ പോലെ പലേ സ്ഥലത്തുണ്ട്.
ഓ
ഉം നല്ലൊരു ഇതാണ് ഇപ്പൊ ഒരുപാട് ഡിപ്ലോമ കോഴ്സ് അങ്ങനെുണ്ട്
ആഹ്
എനിക്കൊരു ബേസ ഇല്ല ഞാൻ പ്ലസ് ടു മാൻ ടീസനെ
ആഹ് ആഹ് മൻസ്സ്ലാവോ?
അയാ മനസ്സിലാക്കി തരോമ ഇൻക്ക്‌ ഒന്നു അല്ലെ. ഇംഗ്ലീഷ് മലയാളത്തിൽ ക്‌ളാസ്സൊക്കെ ഇട്ക്കാ പിന്നെ നമ്മുക്ക് കുറച്ച് ഇംഗ്ലീഷ്.. പക്ഷെ നമ്മള് എന്താ പറയാ. കാര്യം വാം നടത്താൻ വേണ്ടി ഡെബിറ്റ് ക്രെഡിറ്റ്.. അത് എന്താന്ന് പോലും നിക്ക് അറിയിലയിനു ക്ഷെ അതൊക്കെ നമ്മള് മനസിലാക്കി തന്ന്. നമുക്ക് എല്ലാം മനസ്സിലാക്കി തരും ഓരോന്നും ഇവെല്ക്ക് പാലെ സ്ഥലത്ത് ഇവരെ ഇതുണ്ട് കോഴി ഒര് പലസ്ഥലത്ത്ണ്ട് ഓര്ക്..
ആഹ..
ഉം നല്ലരുതാണ്.
ആ അ..
പിന്നെ അക്കൗണ്ടിങ്ന്ന് പറയുമ്പോ എവിടെ നമുക്ക് ഒരു ജോലി വേക്കൻസി... എന്റേത് ഏത് ചിർപ്പിലുംമാണല്ലോ ഇപ്പൊ എന്റത് കിട്ട.. കുലജ്യോതി അഞ്ചു വർഷം വീട്ടിൽ ഇരുന്നപ്പോ താല്പര്യം പഠിക്കാൻ പോകണം..
ഉ ഉ അക്കൗണ്ടിന്റെ..
അതെ ഏത് ടെക്സ്റ്റൈൽസിനും വേണം ഇത്.. അപ്പൊ എങ്ങനെ ആയാലും ഒരു വെക്കൻസി കിട്ടും എന്നുള്ള പ്രതീക്ഷയില്..
ആ ശരിയപ്പ...
മക്കളായ്ക്കാണോ..
ഒരു മോളുണ്ട് രണ്ടര വയസ.
ഓ ന്നിട്ട് മോള എവിടെ നിർത്തല് പോവുംമ്പോ.
ഇവിടെ ഇവിടുന്ന് ഹസ്ബാൻഡ് ന്റെ വീട്ടന്ന് പോകവാണെ കെട്ടി പുതിയാപ്പാ ള്ളെന്റെ വീട്ടി നിന്ന് പോകണെങ്കിൽ അമ്മയി.. ന്റെ വീട്ടന്ന് പോവാണെങ്കിൽ ഇന്റെ ഇമ്മാനെ ഏൽപ്പിക്കും..
ഉ കാര്യൊന്നുല്ല പോകുമ്പോ..
ഞാന് പോണത് കണ്ട കരയും പക്ഷെ പോയി കഴിഞ്ഞാ കൊഴപ്പില്ല.. പക്ഷെ ഞാപ്പെന്താ ചെയ്യാ കാണാതെ പോവും.. കാണാതെ പോയി കഴിഞ്ഞാൽ എവിടെ പോയി ചോയ്ക്കുമ്പോ ഉമ്മാ പഠിക്കാൻ പോയി പറഞ്ഞാൽ സീനില്ല..
ആഹ്‌ ആഹ്‌ ഹസ്ബന്റ് ഇവെ നാട്ടിലില്ലേ.
ഇല്ല തമിഴ്നാട്ടിലാ..
ആഹ് ആഹ..
ഞാൻ അവിടെത്തന്നെയ്ന്ന്.. ആ അവിടെ സ്വന്തയിട്ട് ബിസിനസ്സ് കാര്യങ്ങള് ഷോപ്പ് രണ്ട് മൂന്ന് ഷോപ്പ് ഉണ്ട്..
ആഹ ആഹ..
അപ്പ ഞാനവിടെത്തന്നെ ബേക്കറീസ് ഒരു കഫേ പോലെ..
ആഹ ആഹ..
യം സാൻ..
ആഹ ആഹ..
പിന്ന എന്ത് അവിടെത്തന്നെ ഇരുന്ന് ഇരുന്ന് ചടച്ചപ്പം.. കുട്ടിക്ക് രണ്ടരൊക്കെ ആയില്ലേ കൊറെആയി ഇങ്ങനെ വിചാരിക്ക്‌ണ് പഠിക്കാൻ പോ അങ്ങനൊണ് പോയതാ..
ആഹ അപ്പൊ നാട്ടിൽക് പൊന്നിട്ട് ഉണ്ടാവുംല്ലേ..
അപ്പൊ നാട്ട്ക്ക് പോന്നതാ എന്തേലും ആയിട്ട് വേണം അവിടെ തന്നെ വർകോക്കാന്.
ആഹ ആഹ് ന്നെട്ട് ഹസ്ബൻറ് എന്ന് വന്നാതാപ്പോ..
ഹസ്ബൻഡ് വരെ ഇപ്പം രണ്ടു മാസം മൂന്ന് മാസം കൂടുംമ്പോക്കെ വരും പിന്നെ അയ്ന്റെ എടെൽ എന്തെ.. പരിപാടികൾ കാര്യങ്ങൾ ഉണ്ടാവുമ്പോ.. അപ്പളും വരും.. ഇപ്പോ പെരുന്നാൾക്ക് വന്ന് പോയതാ ഉം.. ങ്ങളെ ഹസ്ബൻഡ് എന്താണ് അവിടെ ചെയ്യുന്നത്..
ഹസ്ബൻഡ്.. പുറത്തെയിരുന്നു സൗദിയിലെന്നു ഇപ്പൊ നാട്ടിലുണ്ട് ഇനി പോണില്ല ന്ന് പറഞ്ഞു ഇവിടെ സെറ്റ ആവണം ന്ന് പറഞ്ഞ് നിൽക്കാണ്..
ആഹ്.
ജോലിയൊന്നും ശരിയായി എന്തെങ്കെക്കെ നോക്കാം.
വടെ സെറ്റാവ്ണെന്നെ നല്ലത്. അല്ലെ പിന്നമ്മളും പോണം അങ്ങട്ട്
ഉം ഇനി അവിടെന്ന് ഒന്നല പിന്നെ സെറ്റ ആയി കിട്ടാ പാടാണ്. ഇടുക്കാ എങ്ങനേ പോവാന്ന് ല്ലൊരു തുല്ല. മറ്റേതൊരൈടി
കൊറെ കാലം അവിടെ കൊറെ കാലം അവിടെത്തന്നേകാരം ലേ
ആഹ് അപ്പൊ പന്ത്രണ്ട് വർഷം.
ഉം ഇവിടപ്പ ആൾ ക്ക് താണ്ട് ഗൾഫ്ക്കൊന്ന് പോണം ഒന്ന് അവിട നി ഇത് അവിടത്തേക്കൊന്ന് അറിയണോന്നുള്ളര് താൽപര്യോണ്ട്.
ആ പോയ ഇവിടെന്ന്മ്മ സരിയായിക്കാണെ പോവാതിരിക്കാണ് നല്ലത്
ഉം. അവിടെ പോയാമ്പോ ഷോ സ്വന്തായിട്ട് അവിടെ ഷോപ്പിട്ട് കഴിഞ്ഞാ ഇതിലേറെ കിട്ടും ന്നൊക്കെയുള്ള ഒരു അഭിപ്രായണ്ട്
അ മ്മള നാട്ടില് ഒന്നിലേയും കൂടെ അതിന്റെ കൂട്ടം പറഞ്ഞിട്ടുള്ളൂ ഇവിടെങ്ങനെ ചർച്ച് ചെയ്തപ്പോ ഓരോണ് പ്പം ഗൾഫില്തിലാ ഉം ബട്ത്തമ്മാര് ഗൾഫില് ത്ര തിലാറെ എട്ങ്ങേറാവ്ണ്ട് ഓരോരുത്തര് ഗൾഫി പോയി വന്ന് ഇവടെ പൈസൊണ്ട് കാട്ടണണ്ട് അവിട സുഖാക്കണന്നറഞ് അസ്ബന്റ് അറയുന്നുണ്ട്. ഗൾഫില്തിന്റെ കാ ഭാഗം എടങ്ങാറാവും വാണ്ട, ഇതിന്റെ മൂന്നര്റ്റി ഇവിടെ ഏത് നല്ല പഠിപ്പ് നി പത്തോ അയ്മ്പിനായിരം അറുവിനായിരം അയ്ന്റെ മോള്ല് ശമ്പളം കിട്ടണോലാരുണ്ടാവൂല. അവിടെ അങ്ങനെല്ല. വിദ്യാഭ്യാസം ല്ലാ ഇല്ലാത്തോല്ണ്ടെങ്കിലും ഒക്ക് ഒരു ലക്ഷം വരെ ശമ്പളം വെടിച്ച.
ആ അതെ അവിടെ എന്തിനാ ആദ്യം പണി.
ത്ണ്ട് അവിടെ ഓല്ന്താ ഓല് കമ്പിനിയിലായിരുന്നു. വണ്ടിമേ പോവരുന്നു സ ആയിട്ടോ.
റൊട്ടി ചെയല.
ആ, ആ
ആഹ് നല്ലൊരു ബിസ്നസ എന്റെ ബ്രദർ അതാണെ നല്ല പൈസണ്ടാക്കാ.
ഉം അപ്പ അവിടെ പോയിട്ടന്നെയാണ് ഞങ്ങള് ഒരു ഡമ്പറ്ന്തോട്ടം വാങ്ങി പിന്നെ പത്ത് ഇര് വത്തിരണ്ട് സെന്റ് സ് സ്ഥലം ഒരു വീട് വച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോ അവിടെപ്പോ പോയിട്ട് ഇപ്പ മെയിനേന്ത്യേ ഷുഗർ ഈ ഇങ്ങനെപൊ വണ്ടി പോവുമ്പോ പൊർത്ത്ത്തെ ഭക്ഷണായിട്ടേയ് ഷുഗറ്ണ്ടായിക്ക്ണു. അപ്പം പിന്നിം കോയ്യാർഞ്ഞ് ങ്ങാണ്ട്
അപ്പൊ ഇന്റെ ഹസ്ബൻഡ്നന്നെ അവിടെ എന്തേലും ഡ്രൈവർ പണി എന്തെ കിട്ട്ആണെങ്കില് ഇതിലേറെ കിട്ടും. കിട്ടുമ്പൊന്നായിട്ട് പിൻ്റാങ്ങൾക്ക് കിട്ട്ണത് ഒന്നര ലക്ഷത്തിലേറെ കിട്ട്ണ്ട് അതെല്ലാം ബാക്കി ചെലവുകള് കഴിഞ്ഞിട്ട് ബാക്കി കിട്ടണ്ടെ താവുമ്പോ അപ്പൊ അതല്ലേ നല്ലത്. പെട്ടെന്നന്നെ ഒര് ന്തെങ്കിലൊക്കൊന്ന് സമ്പാദിക്കാന്ന് പറഞ്ഞ പറഞ്ഞന്ത് എന്റെ ഹസ്ബന്റ് ബിസ്നസക്കെ ആരെ ഏൽപ്പിച്ചിട്ട് അണ്ട് പോണംന്നുണ്ട്.
ആ, ആ പോവ്വാണെങ്കിൽ കൂടുതൽ വൈകാതെ പോവന്നല്ലേ നല്ലത് കൊറക്ക പ്രായയിട്ട് പോവ പിന്നെ അത് പ്രശ്നകരും.
ആ ന നല്ലൊരു പ്രായ ആവുമ്പോത്തിനെ ഒരു ഒരു മുപ്പത്തഞ്ച് നാല്പതാകുമ്പോത്തിന് നല്ലൊരു സമ്പാദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് വീടൊന്നും എട്ക്കാല്ലന്നാലും ഒരു ബാങ്ക് ബാലൻസൊക്കെ നല്ലല്ലേ.
ഉം അതന്നെണ് എന്റെ ഓംപോയിട്ട് തേ മാതിരി സെയിൽസ് തന്നെയാണ് ഓന് പിന്നെ സെൽസില് ഒരു ഷെയർ ഇണ്ടാവെല്ലോ അറബ
അതെ തെ
ഓനിപ്പം രണ്ടിന്റെ മോള്ല് കിട്ട്ണ്ട്. ഓൻ പറയും ശമ്പളം ചോയിക്കരുത് ഇന്നോട് അവന് ഇപ്പ പോയിട്ട് മൂന്ന് നാല് തോ ടബ്ബറും തോട്ട വാങ്ങി വീട് വെച്ചു ഇന്നെ കെട്ടിച്ചു ഇന്റെ താത്താനെ കെട്
അതെ നല്ല ശം താണേ. ഇപ്പം ഇന്റാങ്ങളെ പോയിട്ട് ബാങ്കിന്റെ കൊറച്ച് കടങ്ങള് കാര്യങ്ങളെ രണ്ട് മൂന്ന് മാസം കൊണ്ട് കടങ്ങളൊക്കെ വീടി പിന്നെ ഓൻ
അതാണ് പോയാ പെട്ടെന്ന് ഇതാവും അവെടെ മെയിന് നമ്മളെ സ്വഭാവാണ്
ഉം
ഉം സ്വഭാവം അഞ്ച് വക്ത് നിസ്കാരം ഉണ്ടെങ്കി അവിടുത്തെ അറബികൾക്ക് പെട്ടെന്ന് ഓൽ ഓൽക് പുട്ച്ച്ക്കാ പിന്നെ ഓല് ഓല്
പണിയാവുമ്പോ ഒരാളെ കീയീലല്ലല്ലോ ഒന്നും കേൾക്കണ്ട ശമ്പളല്ലല്ലോ ലാഭല്ലേ അപ്പം അപ്പ നല്ല ആഹ് ആട്ടും തുപ്പും കേൾക്കണ്ട നമ്മള ഇതിനനുസരിച്ച് നമ്മള് പോവാ ഒർക്ക് കൊർച്ച് കുറവേക്കാരം
ആ അതക്കങ്ങൻതന്നെ ചെ ഞമ്മക്കെന്തെങ്കിലും ഒരു പത്ത് രൂപ കൂടുതല് കിട്ടണെങ്കിൽ ചെറതായിട്ടക്കെ ബുദ്ധിമുട്ട്
ബുദ്ധിമു ബുദ്ധിമുട്ട് ഇണ്ടാവും അതിന്റേതായ ബുദ്ധിമുണ്ടാവും പിന്നെച്ചാല് മത്സരാണേ മറ്റ് ഷോ ആൾക്കാരുടെ മുന്നെ റൊ നമ്മളെന്ത് ചെയ്യണം ഈ ഷോപ്പിലിട്ടണം ഇ ട്ടം വരാതെ നോക്കണം അതൊക്കെ തന്നെതിലൊള്ളൂ
ഉം ഉം അപ്പൊ നമ്മളെ ടൈ ആയി ഇനി വാട്സആപ്പ് കാണാല്ലെ നാളെ വിളക്കണ്ടൂ
അയിനങ്ങനെത് ഓട്ടോമാറ്റിക് കട്ടാവൂല അമ്മളല്ലേ കട്ടാക്കല്
നമ്മള് കട്ടാക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞാ പത്ത് മിനിറ്റെള്ളു കാര്യം
ആഹ് ഓക്കെ ഇന്നാല് ശെരി